ആ ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ആ ആ ചില സമയത്ത് അങ്ങ് പറയുന്നത് എന്റെ നല്ല വിശേഷം ചില സമയത്ത് പറയുന്നത് അങ്ങ് കട്ടായി പോണ്ടെ അങ്ങനെ ഇഷു കൊറെ വരുന്നുണ്ട് ഇപ്പൊ ഉം ഉം ഒരു രാത്രി ര് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം തീരെ പറ്റണില്ല കാൾ ചെയ്യാനൊന്നും പകുതി വെച്ച് മുറിഞ്ഞു പോവാ അത് കേക്കാണ്ടിരിക്കുക അപ്പൊ എല്ലാരും നെറ്റ് യൂസ് ചെയ്യണ ഒരു സമയമാണല്ലോ അതുകൊണ്ടാണെന്നാ തോ അതുകൊണ്ടാണെന്ന തോന്നുന്നറെ
അ ആ ചായഉടി കഴിഞ്ഞോ ചായ കുടിച്ചോ
ചായ ഞങ്ങൾ കുടിക്കാറില്ല എനിക്ക് ഞങ്ങള് ചായ കുടിയൊരു ഏഴ് മണിക്ക്യാണ് മോന് കളിക്കാൻ പോവും ഉം മൂന്ന് ഗ്രൗണ്ടില് ല സ്കൂളട്ട് വന്നാല് അവന് ചായൊട്ച്ചിട്ട് കളിക്കാൻ പോവും അവൻ കളി കളി കഴിഞ് വരുമ്പോ അവന് വ ഭയങ്കര വെശ് പ്പായിരിക്കും
ആഹ് ആഹ്
അപ്പ ആ കൂട്ടത്ത്ന് ഞങ്ങളും അവന്റെ കൂടെ അങ്ങോട് കഴിച്ചു ഏഴു മണി മഹ് ര് ബ്സ്ക്കാരം കഴിഞ്ഞ്
ആഹ് ആഹ് മക്കള് എ എത് എത്രാളാ എത്രാളാ മക്കള്
ഹ് ചെറിയ ആള് അഞ്ചിലാണ് വലിയ ആള് ഡിഗ് - ഗ്രീ ഫസ്റ്റ് ഇയർയാ മ് നല്ല ഡിഫറൻസ് ഉണ്ട് ഒമ്പത് ഒമ്പത് വയസിന്റെ-
രണ്ട് ആ ആ കുട്ടി ആൺകുട്ടികളായി പെൺകു - രണ്ട് അല്ല വ വലുത്
പെൺകുട്ടി
ആ പിന്നെ ആൺകുട്ടിയില്ലേ ആ
മ് മ് മ് മ് മ് അങ്ങനെ എന്തല്ലേ പിന്നെ നമ്മളെ സമൂഹത്തില ഇപ്പോ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസമാണല്ലോ ഇപ്പൊ പ്രധാനമായിട്ടും വിദ്യാഭ്യാസ- ല്ലോന്ന് എല്ലാ മേഖലയും ഹലോയി വിദ്യാഭ്യാസം ഇല്ലോനാണ് എല്ലാ മേഖ- എങ്കിലല്ലേ മുന്നോട്ട് വരാൻ കഴിയുള്ളൂ നമ്മളിപ്പോ ആ ഒരു ഒരു നല്ലൊരു വർക്ക് ചെയ്യണ ഒരു തേപ്പ് പണിക്കാരൻ ഉണ്ടാവും പക്ഷെ അവനിക്കരു അവനക്ക് സമൂഹത്തില് വില കുറവാ
ആഹ് അതെ.
ഒരു എഞ്ചിനീയറേക്കാളും കഴിവ് അവനുണ്ടാവും. അല്ലെ? ഞമ്മള് ചെലേ പണികളൊക്കെ എടുത്ത് നോക്കി ഞമ് ചെല പണികളൊക്കെ ഇട്ത്ത് നോക്കുമ്പളേ എന്തൊരു വൃത്തിയിലാണ് അവർ പണിയെടുക്കുന്നത്. പക്ഷെ അവന് അവൻ അതെ അവരെ സമൂഹത്തില് നമുക്കവര് ഒരു ഒരു നല്ലൊരു നിലയില് കാണാൻ കഴിയുന്നില്ലോ കാരണം എന്താ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല. അതാണ്. അതെ അങ്ങനെയൊര് ഇതുണ്ട്. സമൂഹത്തില് പക്ഷേ എങ്കിലും അതെ അതെ ഒരു വ്യക്തിക്ക്ല്ലാ എല്ലാ വ്യക്തികൾക്കും പഠിക്കാൻ കഴിയണം എന്നുള്ളൊരു കഴിവുണ്ടായിക്കോള്ളണെന്നില്ല.
ഇല്ല ഇല്ല ഇല്ല.
എല്ലാവർക്കും ഇപ്പൊ പുസ്തകം പഠിക്കണം എന്നുള്ളൊരു കഴിവ് ഉണ്ടായിക്കോണം എന്നില്ല. പല പല കഴിവുകളാണ്. അപ്പൊ അതെല്ലാം ഒരു ഒരു നല്ലൊരു വിദ്യാഭ്യാസത്തിന്റെ കീഴിലന്നെ ആയിട്ട് അതിനൊരു നല്ല സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വരണം ശരിക്കും വിദ്യാഭ്യാസത്തില് എനിക്ക് എപ്പ തോന്നുന്ന ഒരു പരിപാടിയാണത്. നമുക്ക് എന്തിനാണോ കഴിവ് അതിനൊരു സർട്ടിഫിക്കറ്റും കാര്യങ്ങളും അതിനെ പറ്റിയുള്ള ഒരു വിദ്യാഭ്യാസം അല്ലെ. സമൂഹത്തില് വേണം ഇത് പത്താം ക്ലാസ് വരെ പഠിച്ചു. പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ അങ്ങനെ അങ്ങനെ അതിൽ ഒരുപാട് കഴിവില്ല ആളുകളുണ്ട്. അ അല്ലേ പല്ലെ ചിത്രം വരക്കാൻ കഴിവില്ലര് പിന്നെ പടവ് നമ്മളെ വീട് ഒരു വീട് വെക്കുമ്പോ നമ്മൾ എന്തെല്ലാം
എന്തല്ലാം പണികളുണ്ടല്ലോല്ലേ. ആഹ് കേക്കുന്നുണ്ട്. കേക്കുന്നുണ്ട്.
ഒരു നല്ലൊരു പൗരൻ ഒരു സമൂഹത്തില് ഒരു അടിത്തറുള്ളൊരു പൗരനായി വരണമെങ്കിൽ നല്ലൊരു ആദ്യം നമ്മളെ മക്കൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുമ്പോ ചെറുപ്പത്തില് ചെറിയ പ്രായറ്റിൽ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്കൂളിലായിരിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം.
അതെ.
ഉം. നമ്മള് ഒക്ക അടു അടിത്തറ അവർക്ക് നേരെ കൊടുക്കണം. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്.
ആ അതെ.
ഉം. എന്നിട്ട് എങ്ങനെയാ മക്കളൊക്കെ പഠിക് ക്കോ.
ആ ഒരു വല്യോന് മൂന്നാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ യു കെ ജിയിലാണ്.
ആഹ് ചെറിയ മ ആഹ് ചെറിയ മക്കളാണല്ലോ അല്ലേ ഇപ്പൊ പഠിച്ചു തുടങ്ങി വരുന്നേ ഉള്ളൂ. ഞമ്മള് ഞാൻ എല്ലാ മേഖലയിലും എ ഡിഗ്രി ലെവലിലെത്തി അതുകൊണ്ടാണ് എനിക്കതിനെ പറ്റി നല്ലണം അറിയാൻ പറ്റുന്നത്. ആ ഞമ്മളയ്. ഓളത് അനുഭവിച്ചതാണ്. അതാണ് അവൾക്ക് ഞാൻ ചെറുപ്പത് ഇതില് നല്ലൊരു ഇംഗ്ലീ ഒരു ഇംഗ്ലീഷുമായിട്ട് നമ്മളെ മക്കളെപ്പോഴും മിംഗിളായിരിക്കണം ഇംഗ്ലീഷിനായിട്ട്. അല്ലെങ്കിൽ അവർക്കതൊരു വലിയ വലിയ ക്ലാസ്സില് എത്ത്മ്പോ നല്ല പ്രയാസായിരിക്കും
അവള് ആഹ്
ആ ഡീ ഡിഗ്രിയിലൊക്കെപ്പം ഫുൾ ഇംഗ്ലീഷാണല്ലോ വരുന്നത്
ആ അതെ അതെ ഉം ന്നാ അവള ക്ലാസ്തന്നെ നല്ല എൽ കെ ജി യു കെ ജി ജി അങ്ങനെ നല്ല ക്ലാസ്സിലൊക്കെ നല്ല ഇംഗ്ലീഷുമായിട്ട് നല്ല ഉഷാറില്ല സ്കൂളിലൊക്കെ ചേർത്ത് കുട്ടികൾക്കൊക്കെ എന്ത് ഈസിയാണെന്നോ ഇംഗ്ലീഷില് ഉം അവൾക്ക്നല്ല പ്രയാസാണ് കാരണം ഞാൻ ചെറ്പ്പത്തില് നമ്മക്കങ്ങനൊന്നും ചെയ്യാൻ ആ സമയത്ത് അങ്ങനെ സാമ്പത്തികായിട്ട് കഴിഞ്ഞില്ല
ആഹ്
ഉം അപ്പൊ അതിന്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട്ണ്ടായി. ഞാൻ ഏഴാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിച്ചു പിന്നെ മലയാളത്തിലോട്ടാണ്ട് മാറ്റി അവര്ക്ക് കഴിയാഞ്ഞിട്ട്
ആഹ്
ഉം അതൊക്കെ ഞമ്മള് ചെറ്പ്പത് തുടക്കം തന്നെ ഞമ്മള് ശ്രദ്ധിക്കാത്തതിന്റെ ഇത് കൊറവാണ്
ആ അതെ
ഉം ഇപ്പോ നമ്മള് സ്കൂള്ല് മലയാളം മീഡിയം ആണെങ്കിലും ഇംഗ്ലീഷിന് ഇ ഇപ്പ കൊറച്ച് പ്രാധാന്യം കൂട്തലായി ട്ട് കൊടുക്ക്ന്ന്ണ്ട് അപ്പൊ ടീച്ചേഴ്സ്മാർക്കും പാരെന്റ്സ് മീറ്റിംഗിലൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടേ പാരെന്റ്സ് മീറ്റിങ്ങില് ര ക്ഷിതാക്കൾ പറഞ്ഞിട്ട് കൊറേ മാറ്റങ്ങൾ വര്ന്ണ്ട്പ്പോ
ആഹ് അതെ
ഇംഗ്ലീഷിലൊക്കെ നല്ല റീഡിങ് നല്ല വായിക്കാൻ കഴിയുന്ന കുട്ട്യാളെ തെരഞ്ഞെട്ക്ക അവർക്ക് പ്രോത്സാഹനം കൊട്ക്കാ ഉം അത്പോലെ എല്ലാ മേഖലയിലും ഞമ്മൾ വിദ്യാഭ്യാസത്തിന് ഞമ്മുക്കിപ്പോ തീരെ എത്തിപെടാ ത്തൊരു മേഖലയാണ് ഞമ്മള് ആദിവാസി കോളന്യാള്ല്ലേ അവിടൊക്കെണ്ടോ കോളന്യാള് ആദിവാസ്യാള് ഇല്ലല്ലേ ആ ഇവടെ ആ ഇവടെണ്ട് ഇവടെ അട്ത്തൊരു കോളനിണ്ട് ചെറ് ചെറീ മക്കളേ അച്ഛന്റിം അമ്മന്റിം കൂടെ വന്ന് ഉമ്മ റത്ത് വന്ന് കൈ നീട്ടും സ്കൂള് പോയില്ലടാ ചോയ്ക്കും ഞാന് ഓലോട് ഒരു പത്ത് വയസ്സ് ആഹ് പത്ത് വയസ്സ് എട്ട് വയസ്സൊക്കെ ആയ മക്കള് വന്ന് ഓരോ അച്ഛനും അമ്മേനെ എന്താ എന്താ ചെയ്യണ അതാ അവരെ വിദ്യാഭ്യാസം അതാണ് അവര് കണ്ട് പഠിക്ക്ണ അവര് വന്നിട്ട് എന്തെങ്കിലും തെരോ ച് കൈനി ട്ടാ അപ്പൊ ഞാന് അവരോട് ചോദിക്കും സ് കൂള്ല്ലേ ചോയ്ക്കും അവർക്ക് അപ്പ അവർക്ക് എന്ത സ് കൂള് ഉം എന്താ സ്കൂള് അവര് ചിരി ക്ക ചെയ്യാ സ്കൂള് പോണട്ടോ എഴുതാൻ പഠിക്കണട്ടോ വായിക്കാൻ പഠിക്കണട്ടോ എന്നൊക്കെ ഞാൻ പറയും ഇങ്ങനെ നടക്കാൻ പറ്റില്ല അവർക്കെന്താന്ന് വെച്ചാല് അവരെ അച്ഛനും അമ്മിം കൊറേ ഞങ്ങൾ കള്ള് കുടി ച്ചാണ് അങ്ങനെയേണല്ലോ അവരെ ലൈഫ് ഈ ആദിവാസികളത് അങ്ങനേണ് ആഹ് അങ്ങനേണ് അവരെ ലൈഫ് അവർക്കൊരു ചി ട്ടേയും കാര്യോ സ്വന്തം പേര് എഴുതാല കഴിവ് പോലും ഉണ്ടാവില്ല അവരും മനുഷ്യരാണ്
ആഹ് അതെ
ആ അവര് അവര് കരുതിയ ലോകം എന്താണെന്നോ കൊറെ ഇങ്ങനെ മദ്യപാനം പിന്നെ കൊറെ ജീവിതം കൊറെ ഞമ്മളിങ്ങനെ ഓരോ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കൈ നീട്ടിയിട്ടില്ലെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ പണോ ഇങ്ങനെ തന്ന് ജി അതാണ് അവരെ ജീവിതം അവർ കാണ്‌ണത് ശരി ക്കങ്ങനല്ല ഇവിടെ ഒരു കോളനി മാ ആയിട്ടന്നെ ഇണ്ട് ആദിവാസിയേൾ
അയോ
ശരിക്കും അവിടെ ഒരു അംഗലവാടി പോലെ എനിക്ക് എപ്പഴും തോന്നലുണ്ട് എത്ര കുട്ടികളാണെന്ന് അറിയോ അങ്ങനെ നടക്ണ ഒരു അംഗലവാടി പോലെ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങിയിട്ട് അവരൊക്കെ അതിൽക്ക് കൊണ്ടുവരണം
ആഹ് അതെ അതെ
അല്ലെ നല്ലൊരു കാര്യാണത് ചെറിയ ചെറിയ മക്കളെ കൊണ്ട് അത ആ ചെറിയ മക്കളെ കൊണ്ടുവന്ന് അംഗലവാടി തൊടങ്ങ് ണ പോലെ അവരെ പേരെഴുതാനും അവർക്ക് ലോ കന്താണ് ന്ന് അവര് സമൂഹ ചനോടെങ്ങനെ ഇടപഴകണം, ഒക്കെവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇവടേ ഇവടെ. ഉം ഞങ്ങളിവിടന്ന് കുറചാണ് പോയാല് ഒരു ആദിവാസിനൊരു കുട്ടിനെ കൊണ്ടോയി സ്കൂളിലാക്കീട്ടോ. ഒരാഴ്ചാ ഒരാഴ്ച്ചാ കുട്ടിയാ ക്ലാസ്സില് ത്താൻ വേണ്ടി ടീച്ചർമാര് പരമാവധി പ്രയാസപ്പെട്ടു.
ആ ഇര്ക്കൂലല്ലേ?
ഇല്ല കയ്യിണില്ലാ, അവർക്ക് പഠിഞ്ഞിട്ടില്ലാ കുട്ടീ നാല് ചോരുന്റുള്ളിൽ ഇര്ത്തിലേ. നാല് മണിവരെ എനിക്ക്തിനോട് പൊരുത്പെടാൻ കഴിയണില്ല.
ആ
ആ ടിവ് അ എങ്ങനെയാ? ആ കാരണം കുട്ടി ഇങ്ങനെ നാലാ ഭാഗം നടന്ന് എന്താണ് എന്താണീ പഠിക്കണ എന്താണ് സ്കൂള് ഒരു ലോകവല്ലല്ലോ എന്തിനാണ് ഇന്നെ ഇവിടെ കൊടുന്നിരുത്തിക്കണ എന്നാ കുട്ടിന്റെ ചോദ്യം.
ആ അ അവരെന്താ ഭാഷ മലയാളന്നെആയിരിക്കൂലേ പ്പോള് അത്
അവര് ഞമ്മ പറയുന്നത് ഞമ്മക്ക് ശരിക്കും അങ്ങ് മനസ്സിലാവൂല്ല എന്നേങ്കിലും കുറച്ചൊക്കെ മനസ്സിലാവും. ഒരൂ ആഅ ക്ഷരങ്ങളൊക്കെ ന്നീ ത്തലും വരിക്കലൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആ ഞമ്മള് ഞമ്മള് നമ്മള് പ റയുമ്പോലെ പറയില്ല. അവരവര് വളർന്നുണ്ടായതന്നെയാണ്.
ആ
അവര് വളർന്നുണ്ടായത് ഇവിടെതന്നെയാണ് പറഞ്ഞിട്ട് കാര്യല്ല അവര് മ മലയാളം ഞമ്മള് പറയുന്ന പോലെയല്ല കൊറച്ചങ്ങ് നീട്ടിട്ടും വലിച്ചിട്ടും കൊറച്ചിട്ടും അങ്ങനെക്കെ ഒരു സംസാരം.
ഏ
ഉം ഈടാ അത്ര ദീസം നിന്നപ്പോ പ്പ കുട്ടിനെ നാല് ദിവസേ അവിടെ നിർ ത്ത് ഒരാഴ്ച്ചേ അവിടെ നിർത്താൻ കഴിയുള്ളു. ട്ടി പിന്നെ അടുത്താ ആഴ്‌ ഉച്ച തൊടങ്ങി സ്കൂളില് വന്നില്ല
ഞമ്മള് അംഗൻവാടീ പോയി അംഗൻവാടിവിടെ വിട് ട്ടാല് കുട്ടികള് ഇരിക്കാതെ പോല ല്ലെ.
അതെ അതെ അതെ കുട്ടിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിയണില്ല ആ മേഖലക്ക് വിദ്യാഭ്യാസത്തിന്റെ ആ മേഖല എത്തിട്ടില്ല അതുകൊണ്ടാണ്
ആ
ഉം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ത് ഈ കുട്ട എന്തിനന് എന്തിനാണ്വി വന്നിരിക്കണ എന്താണ് ഇവിടുന്ന് ലഭിക്കുന്നത് കണതായി ഇവിടുന്ന് എന്താണ് കിട്ടണ എന്നുള്ളൊരു ഒരറിവ് തിരിച്ചറിവ് ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ ഒരു എട്ടു വയസ്സോ ഒമ്പത് വയസ്സ ആയ കുട്ടി കുട്ടിക്കൊന്നും അറിയുന്നില്ല എന്താണ് വിദ്യാഭ്യാസം എന്ന് അപ്പ സമൂഹത്തില് അവരൊക്കൊന്ന് ഉം അവർക്കൊക്കെ ഒരു വില നൽകി അവരിലും ഉണ്ട് നല്ല ഞമ്മളെ മക്കളെ പോലെ കഴിവില്ല ആളുകൾ അവരിലുംണ്ട്
രണ്ട്
എന്താവഞ്ഞ എല്ലാ തരത്തിലും കഴിവുള്ളവർ അവരിലും ഉണ്ടാവും
ആഹ
ഉ് പെഞമ്മള മക്കളെ കൈ പോയി നമ്മള് കണ്ടെത്തും നമ്മളെ പ്രോത്സാഹിപ്പും പ്പിക്കും നമ്മളത് എങ്ങനെയാണോ അതിന് പ്രോത്സാഹനം കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മൾ മക്കളെ എത്തിക്കേണ്ട അടുക്ക് നമ്മൾ എത്തിക്കും അവരത് ചെയ്യൂല
ഇല്ല ഇല്ല
ഉ അവരെ അവരെന്താണോ പാരമ്പര്യമായിട്ട് കൊണ്ടു അതന്നെ മക്കള അങ്ങനെ കൊണ്ടു നടക്കും അങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് എന്നാ ശെരിട്ടോ ഞാൻ വിളിക്കാവേ ആ ശരിയാ ഞാൻ വിളിക്കാ
ഓക്കെ കട്ടക്കള